എന്തോ പോയിട്ടില്ല ലേ
എങ്ങനെ പോയില്ല പോണം പോണംന്ന് വിചാര്ച്ച്ങ്ങനെ
അള്ളാ അൻക്ക് നല്ല കഥേണ്
പറയുവാണ്ടോ ഞാപ്പട്പ്പിച്ച് ഇവിടെ തന്നേണ് ഞാന് ഒര് എന്താ അഞ്ചെട്ട് മാസംപോലെ ഇന്റോട്തന്നെ ഏനി അപ്പൊ ഒരാസായി ഞാനിപ്പോ അവ്ട്ക്ക് പോവാൻ തൊടങ്ങീട്ട്
അത്പ്പൊ എന്ത്യേ പ്പൊ ഇവിടെ തന്നെ നിന്നെ
സുഖല്ലാണ്ടായ്ക്കാണ്ട് അങ്ങനെ നിന്നതേനി ഇമ്മാക്കും വയ്യേനി ഇന്റെ മാ റുമ്പൊ ഇമ്മാക്ക് ഇമ്മാന്റെ മാറുമ്പോ ഇൻക്ക്
ആഹ്
ആഹ്
ഏ നല്ല കഥയ ഇങ്ങട്ട്പ്പ മാറ്റ്യ ആള് കഴിച്ചിട്ടൂന്ന്ലേ ഹലോ ടീ കേക്ക്ണില്ലേ
കേക്ക്ണില്ലല്ലോ
എന്തേ വലെ റെയിഞ്ച്ഷു ഇന്ന് നല്ലോണ്ട്ട്ടോ
ആണോ
ആ ഇന്ന് നല്ല പ്രോബ്ലം ഇണ്ട് എന്താന്നിട്ട്
ഹലോ ആ ക്കെണ്ട്
ഏ ങ്ങട്ടിപ്പ മാറ്റി
ഓർത്തുണ്ടല്ലോ ഇൻക്ക് ഇങ്ങള് പറിണത് മുറിഞ്ഞ് മുറിഞ്ഞാ കേൾക്ക്ണത് ഹലോ ഹ ഹലോ ഹലോ ആഹ് കേക്ക്ണില്ലേ ഹലോ ഹലോ ഹലോ
ഏഹ്